ഹ കേക്കുന്നില്ലേ ഹലോ ഓ ഓ ഓ കി കേക്ക കി കേക്ക അത് എടക്കിടക്ക് ഒന്ന് കട്ടായി പോണ്ടത് റേയ്ഞ്ച് ഇല്ലേ അവടെ
ഹലോ
ഹലോ ആ ഇങ്ങള് പറയിന്നത്ണ്ട് ണ്ടല്ലോ ആ എടക്കിടക്ക് ഒന്നുതായിപ്പോണ്ടതാ
അ ശെരിെ പോ കേക്കുന്നില്ലേ
ഏ ഇവിടെ മഴന്ന് പറ ണ്ട് ഓ ഇങ്ങി കേക്കിണ്ട് ഇവിടെ മയന്ന് റഞ്ഞര് സംഭവല്ല ഇവിടെ തീരെ മഴ യെയ്യൂല
ഇല്ല ഇവിടെ നല്ല മഴ മഴണ്
ഏ എനിക്ക് വിടെ മഴ ഇണ്ടാവല്ല അങ്ങനെ
എന്നാ നല്ല കാര്യണല്ല
അയ്യോ മഴ അല്ലാത്ത എന്തൊരു കഷ്ടപ്പാടാറിയോ ഞങ്ങക്ക് ഇ്ബളെ നാട്ടിലിപ്പൊ ഒരു നൂറ് മഴ ഇണ്ട്ച്ച അവിടെ ഒരു പത്ത് മഴ കൂടി ഇണ്ടാവൂല ഏ ഇവിടെ മഴ എന്താ വെള്ള പൊക്കം പോലെയാ മഫ്ത്ത വെള്ളാവും
തുണിയൊകപ്പ് ഇപ്പെങ്ങനെയാ ഒണക്കാൻ വേണ്ടിട്ട് ചെയ്യാ
ആ
മക്കകൊക്കെ തുണി ഇപ്പൊ സ്കൂള് പോവിൻ നേരത്തൊക്കെ ബുദ്ധിമുട്ടാവൂലേ
പിന്നെ
ഹലോ
വാങ്ങും അതൊക്കെയുണ്ട് ഒന്നും പറയാ ഒന്നും അതൊന്നും ആ കാര്യങ്ങളൊന്നും പറ ഹലോ
ഇങ്ങള് പറയാൻ നേരത്തെ ഏടക്കെടക്കാണ്ടല്ലോ സംഭവം കട്ടാവ്ണ്ട് ഒരു തരായ് ആണോ ആ ആ
ആണോ
മക്കളാ സ്കൂളൊക്കെ തൊർന്നില്ലേ എന്താ ഹാല്ന്നട്ട്
ഒന്ന് പറയാ റെയാഞ്ച്ന്റെ ഹലോ
എ ആ ആ ആ കേക് കേക്ക്ന്ന്ണ്ട് കേക്ക്ന്ന്ണ്ട് പറഞ്ഞോളി ഓ ഓ ഇൻക്ക് കേക്കാ
അല്ല ഫ്രണ്ട്സൊക്കെ കൊറേ ഫ്രണ്ട്സൊക്കെ ഇണ്ടാ
ഇവിടെ കോളേജ് ആയേൻക്കൊണ്ട് ആ കൊയപല്ല കാപ്പല്ലാത്ത രീതിയിലൊക്കെണ്ട്
പിന്നെ ഏ അമ്മിം അച്ഛനും എല്ലാം ജോലി ചെയ്യുന്നുണ്ടോ
ഇല്ലല്ല രണ്ടാളൊന്നും ചെയ്യുന്നില്ല
ആ ആ
ഇങ്ങള് ഫുഡൊക്കാ ഇങ്ങളെ ന്നെയല്ലേ
ഫുഡ് എന്ക്ക് ശരിക്കും മര്യായ്കൊന്നും അറീല്ല
ഏ
ശരിക്കും പഠിചീല്ല ഞാൻ യൂറ്റ്
എ അങ്ങനെ ഇങ്ങളെ സ്പെഷ്യൽ ഫുഡെന്താ
എന്റെ സ്പെഷ്യൽ ഫുഡ്ന്നർഞ്ഞാ എനിക്ക് ഗീർ ഇത് ല്ലേ പിന്നെ ബിരിയാണില്ലേ
ആ
അതിന്റെ ഏർച്ചിയില്ലാത്ത അതാ ഇഷ്ടം
ഈണ്ടാക്കൽണ്ടോ
ഒരൊസം ഇണ്ടാകീട്ട് പാളി പോയി
എനിക്കുതേരായിട്ട് എനിക്ക് ബിരിയാണി ഇണ്ടാക്കണംന്ന്ണ്ട്ട്ടോ ഞാൻ മറ്റേ കുക്കർ ബിരിയാണില്ലേ അത്ണ്ടാക്കും അതിന്റെ അടിപൊളിയായിട്ട് വരും പക്ഷെ ചിക്കൻ ഇട്ടിട്ടുള്ള ബിരിയാണി ഇണ്ടാക്കാൻള്ള ആ ഒരുതിക്കറീല്ല ചിക്കന്റെ വേവ് ഇനിക്ക് കറക്റ്റ് കിട്ട് ചിക്കൻ കറി ഈണ്ടാക്കാൻ നേരത്ത് നല്ലോണം ഉണ്ടാക്കും പക്ഷെ കുക്കറല് ചിക്കന്റെ വേവ് കറക്റ്റ് എങ്ങനെയാന്ന്ക് ഇൻകറിയാത്തേനെ കൊണ്ട് ഞാനങ്ങനെ യൂട്യൂബ് നോകേല്ല ഞാൻ യൂറ്റൂബ് നോക്യാലും ഞാൻ പിന്നെഎനിക്ക് തോന്ന്ന്ന രീതികങ്ങട്ട് ഇണ്ടാക്കലാ ചെയ്യല്
ആ ആ
മൊത്തായിട്ട് യൂട്യൂബ് നോക്കി ഇണ്ടാക്കുന്നെ ഇൻക്ക് ഇഷ്ടല്ല
എ പിന്നെ ഓൺലൈനിൽ കൊറെേ ഫ്രണ്ട്‌സ് ഉണ്ടേ അവരോടൊക്കെ ചോദിച്ച ഞാൻ ചെല സമയം ബീഫ് കറിക്കേ ഇണ്ടാക്കും
ഏ എന്റെ വീട്ടില് അങ്ങനെ ബീഫൊന്നും കേയറ്റല്ല ബീഫ് കൂടുതല് പൊറത്തയാലൊക്ക തിന്നല് ഈ മറ്റേ പേ പെരുന്നാളുടെ സമയമൊക്കെ ഉണ്ട് വെച്ചാല് അങ്ങനത്തെ സമയത്തൊക്കെ കഴിക്കും അല്ലാതെ ഞാന് ബീഫ് കഴിക്കല് കുറവാ
പിന്നെ എന്താ പറണ്ടേ?
പക്ഷെ ഇങ്ങനെ പോകണം?
വീട്ടില് എന്താ പച്ചക്കറിയൊക്കെ ആര്?
അല്ല ഞാന് കറി ഇണ്ടാക്കല്ല ഞാന് മറ്റേ ഞാൻ പറഞ്ഞില്ലേ ചോറിനെ കൊണ്ട് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഇണ്ടാക്കൂന്ന് ന്ന്ച്ചാല് ചിക്കൻ റൈസോ ഇല്ല എഗ്ഗ് ഗ് റൈസോ അങ്ങനെയൊക്കെ ചെയ്യുലേ ചോറിനാത്ത് മുട്ടെക്കെ പൊട്ടിച്ച് വെച്ചിട്ട് ഹലോ
ആ
ഹലോ ആ അങ്ങൻത്തെ ഓരോരോ പരിപാടികളൊക്കെ ചെയ്യല പതിവ്. ആട കേക്കുന്നില്ലേ നിങ്ങക്ക് ഞാൻ പറ ഓ നിയ്ക്ക് ഇങ്ങള് പറയുന്നൊക്കെ കേക്കിണ്ട്.
ആ ആ
ഹലോ ആ ഇത് അത് മഴയിള്ളേനെക്കൊണ്ടേ ഒരു കരകരകര ശബ്ദം ബാ
ഞാനും കേക്കുന്നി. ഞാൻ ആദ്യം നീ പറയട്ടേന്ന് കരുതിരിക്യ. ഹലോ പറഞ്ഞോ.
ആ അങ്ങനെ ആ ഓക്കെ ഓക്കെ. അല്ലക്കി കേക്കാ നിങ്ങള് പറയുന്ന ഞാൻ കേക്കിണ്ട്
അത് ഇതില് വീയുന്ന വെള്ളം ഇതില് സൗണ്ട് ആയിരിക്കും ലെപ്പോ.
ആ ഇങ്ങള് പുറത്ത
ഉം
കൊലാല് ഇര്ന്ന് സംസാരിക്ക?
ഹലോ
പറ്റുല്ല ഫുള്ള് മഴയാ. അല്ലോ പിന്നെ പുറത്ത് ഇറങ്ങാ പറ്റൂല.
മയ ഇത് കഴിഞ്ഞാ മക്കള് കച്ചറ ഉണ്ടാക്കൂല്ലേ വൈകുന്നേരത്തെ കടിയൊക്കെ ഇണ്ടാക്കാ
കച്ചറ ഉണ്ടാക്കും പക്ഷെങ്കില് ഒരിക്ക് വേറെ എന്തെങ്കിലും കിട്ടിയാലും മതി ബേക്കറി.
ആ അങ്ങനല്ലേ.
ഉം
ഞാൻ പിന്നെ ബേക്കറി പൊതുവേ തിന്നലില്ല ബേക്കറി ഐറ്റംസിനോടൊന്നും അധിക താല്പര്യം ഇല്ലാതേനെ കൊണ്ട അങ്ങനത്തെ സിദ്ധൊന്നുല്ല.
അതെന്താലും നല്ല കാര്യ അപ്പൊ എന്തായാലും സ്ലിം ആ എന്താ പറയാ ഓവർ തടിവക്കൂല സ്ലിം ആയി
അയ്യോ അത് വെറുതെയാ ഞാൻ പകരം മറ്റേ കൽക്കണ്ടൊക്കെല്ലേ
ആ
കൽക്കണ്ടം പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ട മറ്റേ ഇംലിമുട്ടായി ഒക്കെല്ലേ? മറ്റേ ഒരു രൂപക്ക് രണ്ടെണ്ണം കിട്ടുന്ന ഇമലി മുട്ടായി
ആ ഇമിലി ഇമിലി ഞാൻ പഠിക്കുന്ന കാ ചെറിയ പക്ഷെ അതിന് അ ആ
അതൊക്കെ തിന്നും. അത് ഞാൻ നാട്ടിന്ന് പാക്കറ്റ് കണക്കിന് വാങ്ങിക്കൊണ്ട് വരലിണ്ട്. എന്നിട്ട് ഡെയിലി അത് തിന്നും ഷുഗർ കട്ട് ഇതില്ലാച്ച നല്ല വണ്ണം കൂടൂലേ?
ആഹ അപ്പൊ ഓവർത്തെ ഓവർ വെയ്റ്റ് ഒക്കെ ഇണ്ടാവല്ലോല്ലേ?
ഉം ഞാൻ അത്യാവശ്യം ഇടക്കൊക്കെ ഒന്ന് തടിക്കും ഇടക്ക് പക്ഷെ എനി ഇനിക്കിന്ന് വച്ച് കഴിഞ്ഞാല് ഞാൻ ഫുഡ് കയിച്ചില്ലേ പച്ചന പെ
ആ പക്ഷെ എങ്കി ഒരു കാര്യ നമ്മ പിന്ന ഓവർ തടി വെക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്നറിയാ ഈ മധുരം, അതുപോലെ എണ്ണം എണ്ണയില്ലേ എണ്ണ എണ്ണ എണ്ണ പലഹാരങ്ങള്, അതൊക്കെ കൂട്ടുമ്പോാണ് നമ്മൾ തടിക്ക ശ വന്നു
ആ ഞാനാണെങ്കി ഞാനാണ് ഈ സംഭവങ്ങളൊക്കെ ഞൻ ഇടക്ക് കോളേജ് വിട്ട് വരുമ്പോ ഞ ഇടക്ക് കോളേജ് വിട്ട് വരാൻ നേരത്ത് എനിക്ക് കട്ടൻ കാപ്പി ഉണ്ടാവല്ലേ മറ്റേ പഞ്ചസാര കൂട്ടിയിട്ടിട്ട് അങ്ങനെ ബ്രൂ ഒക്കെ ഉണ്ട് അതും പിന്നെ നല്ല മൈദേനെക്കൊണ്ട് മൈദയും പഴവും കൂടി മിക്സ് ചെയ്ത് ട്ട് അങ്ങനെയൊക്കെ ഇടക്കി കൈക്കു ഞാൻ മറ്റേ എന്നിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കൂല്ലേ പയംമ്പൊരി കണ ആ അതുപോലെ പഴമ്പൊല പോലെല്ല എല്ലാം കൂടി കുഴച്ചിട്ട് അങ്ങനെ പൊരിച്ച് അങ്ങനെ ഫ്രൈ ചെയ്തൊക്കെ തിന്നു ഞ നല്ലോണം മധുരം തിന്ന നാളാ അപ്പൊ പിന്നെ അതങ്ങനെ അതാവ
വീട്ടിൽ പോയിട്ടുണ്ടോ?
ഓ ഞാന് കഴിഞ്ഞ അഴച്ചു പോയി വന്നതാ, ഞാൻ ഇടക്കിടയ്ക്ക് ലീവ് രണ്ട ദിവസൊക്കെ ലീവ് കിട്ടുകണെച്ച ഞാൻ പെട്ടെന്ന് തന്നെ നാട്ടിൽ പോയിട്ട് വരും
ആ ആ
അല്ല തീരെ പോവാതക്കല്ലൊന്നുമല്ല, എനിക്ക് നാട്ടിൽ പോയില്ല ചയങ്കര ശ്വാസം
വീട്ടിൽ പോകുമ്പോ അമ്മ സ്പെഷ്യൽ എന്തെങ്കിലും ഇണ്ടാക്കി വെക്കൽ ഉണ്ടോ
ഓ എനിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടാ രാവിലെ എപ്പഴും ഞാൻപ്പ ഇവിടെ തമിഴ്നാട്ടിൽ നിക്കുന്നതിനെക്കൊണ്ട് ഇപ്പ ഇവിടെ ദോശ കഴിച്ച കഴച്ച് കഴിച്ച്, എനിക്ക് ഭയങ്കര ഇഷ്ടാ ദോശയും സാമ്പാറും ഇഡ്ലി സാമ്പാറും ഒക്കെ അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞ ഓ എനിക്ക് ഭയങ്കര ഇഷ്ടാ മറ്റേ മത്തി ഇണ്ടാവൂലേ മത്തി മുളകിട്ടതും പിന്നെ ചോറും തൈരും മത്തി പൊരിച്ചതും ഭയങ്കര രസ എനിക്ക് ഭയങ്കര ഇഷ്ട ഞാൻ വന്നാ ഡെയിലി വീട്ടില് മത്തിയേക്കും മത്തിക്കറിയും പിട്ടും ഒക്കെ ഞാൻ എപ്പഴും മുളക് ഇട്ടിട്ടുള്ള ഇല്ലേ എന്റെ വീട്ടില എല്ലാരും മുളകിട്ട് കഴിക്കുന്ന ആൾക്കാരാ മുളകിട്ട ഫു കറിയൊക്കെ ഉണ്ടാവലേ? തേങ്ങ അടച്ചിട്ട് അങ്ങനെ ആർക്കും ഇഷ്ടല്ല അപ്പൊ പിന്നെ അതൊക്കെ അങ്ങട് സ്പെഷ്യലായിട്ട് തൊക്കെ തന്നെ മക്കളെ ഹോം വർക്കൊക്കെ കഴിഞ്ഞോ?
ഓ
ഹലോ?
കഴിഞ്ഞ
സ്വന്തമായിട്ട് ഇരന്ന് ഹോംവർക്കൊക്കെ ചെയ്യര്?
ഓ എന്തെങ്കിലും കലകള് കലകൊക്കെ എന്തെങ്കിലും ണുണ്ടോ?
വയലിൻ ഭയങ്കര ഇഷ്ടാ പിന്നെ ഡാൻസ് കളിക്കും ക്ലാസിക്കൽ ഡാൻസറാ.
ആ നല്ല കാര്യം. ഹലോ
പറ്റില്ല ഇനിയിപ്പോ കോഴ്സ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് നോക്കാ നോക്കണം. പിന്നെന്തല്ലാ? ങ്ങക്ക് അങ്ങനെ ന്തെങ്കിലും നിങ്ങൾ ചെയ്യലുണ്ടോ?
എന്നാ പിന്നെ വിളി ശരി എട
ഓ ന്നായിക്കോട്ടെ.